ഹലോ സുഖല്ലേ
ഹലോ ആഹ് സുഖാണ് എന്താ വർത്താനം
കേക്കില്ലേ ഹലോ ഹലോ
ആഹ് കേക്ക് ആഹ് കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട്
കേക്കാവോ
കേക്ക്‌ണ്ട് ആഹ് കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട്
എനിക്ക് കേക്കില്ല
ഓ കേക്കില്ല അത് സ്പീക്കറടുപ്പിച്ച് പിടിക്ക ചെവിയിലേക്ക് അടുപ്പിച്ച് പിടിക്കെ സ്പീക്കറെ
ആഹ് ആഹ് ആഹ് പറ
ഫോണിന് ഫോണിന്റെന്തോ കംപ്ലയിന്റ് ആയിരിക്കും
ഉം സുഖല്ലേ
ആഹ് മു ആഹ് സുഖാണ് എത്രേല്ലാ പഠിക്ക്‌ണേ
ഞാനോ ഞാന് ഈ പ്ലസ്ടു പ്ലസ്ടു കഴിഞ്ഞു ആഹ്
ആഹ് എങ്ങനെ പോണ് ഫ്രണ്ട്സൊക്കെണ്ടോ
ഏഹ്
ഫ്രാണ്ട്സ് ഒക്കെണ്ടോ
ആഹ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇപ്പൊ ക്ലാസില് മൊത്തം അടിയാണ് ഈ വേൾഡ് കപ്പ് തുടങ്ങിയോണ്ടേ ടീമ് ടീമാർഞ്ഞാണ്ട്
ആഹ് ആഹ് ഇയ്യേതാ ടീമ്
ഞാർജന്റീന നീ ഏതാ ടീം
ഞാനും അർജന്റീനന്നേണ് അർജന്റീനനെ വെല്ലാൻ വേറെ ടീമ്ണ്ടാ
ആഹ് ആഹ്
അർജന്റീനന്നെ വല്ലാൻ പറ്റിയ വേറേത് ടീമാണ്
ഫുഡഴിച്ചോ
ഫുഡ് കഴിച്ച് ആഹ് ഫുഡ് കഴിച്ച് കഴിഞ് നി എന്താ നീ കഴിച്ചോ
ആഹ് ആഹ്
കഴ കഴിച്ചു കഴിഞ്ഞോ
ആഹ് ഞാൻ കഴിച്ചില്ല ഞാൻ കഴിക്കണം
ഉം വീട്ടിലാരൊക്കേള്ളേ
കേട്ടില്ല ഒന്നുകൂടി ഒർക്ക പറയാവോ
വീട്ടിലാരൊക്കേള്ള
വീട്ടിലുമ്മ ഉപ്പാ അനിയൻ അനിയത്തി
ഏ ഉപ്പൊക്കെന്താ ജോലി
എ
ഉപ്പക്കെന്താ ജോലി
ഗൾഫിലാണ് ഗൾഫില് ഗൾഫില് കച്ചൊടം
ആഹ് ഓ
ആരക്ക്ട്
ഇൻ്റെ വീട്ടില് ഉമ്മ അനിയൻ അനിയത്തി പിന്നെ ഞാൻ
വീട്ടില് എങ്ങനെ ഈ ഫുട്ബോളൊക്കെ കാണാൻ സമ്മയിക്കോ
ആഹ് വീട്ടില് അയിനൊന്നും പ്രശ്നല്ല ഇനി ഇപ്പത്തെ കളിയൊക്കെ നൈറ്റല്ലേ
ആഹ് ആഹ്
വീട്ടുകാരൊക്കെ കടന്നിട്ട് വീട്ടുകാരൊക്കെ കിടന്നാൽ നമുക്ക് പോയി കാണാലൊ ടി വി ഇണ്ട്
കൊറച്ച് ഒറക്കെ പറിട്ടൊ
ആഹ് ടിവിയും വൈഫൈയും എല്ലാം ഉണ്ടേ
ഏ ഏ
ആഹ് അപ്പൊ വീട്ടുകാര് കിടന്നാ നമ്മുക്ക് പോയി കാണാ
വീട്ടില് ഏത ഉപ്പയും ഉമ്മയും ഏതാ ടീം
ഓല് അങ്ങനെ ടീം ഒന്നുല്ല ഓല് അങ്ങനെ കളി കാണാറൊന്നുല്ല ഓല്ക്ക് അങ്ങനത്തിനോടൊന്നും വല്യ താല്പര്യല്ല
ആഹ് ആഹ് സ്കൂളിൽ എങ്ങനെ കളിയാക്കേണ്ടോ
ആഹ് സ്കൂളിൽ കളി സ്കൂളില് അത് പറഞ്ഞ ളാ നാളെയല്ല മ തിങ്കളാഴ്ച ഫാൻസ ആായ
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ അയിന്റെ കൊറച്ച് പരിപാടികള്ണ്ട് അയിന്റെ പൈസ കൊടുക്കാണ്ട് അതൊന്നും ഇതരെ കൊടുത്തില്ല
ആഹ് ഒറക്കെപറിട്ടൊ കൊറച്ച്
ആഹ് ആഹ് നിങ്ങളെ ഫോണന് എന്തോ കപ് കംപ്ലയിന്റ് ഉണ്ടാവാ മതിട്ടോ ഒന്ന് ചെവിയോട് അടുപ്പിച്ച് പിടിച്ചു നോക്കി ആഹ്
കേൾക്കുന്നില്ലേ ആഹ് കൊറച്ചോ ശബ്ദത്തി പറഞ്ഞ മതി
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ
ആഹ് ആഹ്കളി കാണ നിങ്ങളി ക്ല്ബ്ക്കെ പോല്ണ്ടോ
കളി കാണാൻ ഇവിടെ അടുത്തൊന്നും ഞങ്ങൾക്ക് ക്ലബ്ബ് ആയിട്ടില്ല ഞങ്ങളെ നാട്ടിൽ ട്ടില് ക്ലബ്ബ് ആയിട്ട് ഇവിടെ ഇല്ല അങ്ങോട്ട് ക്ലബ്ബൊന്നും പോയല്ല വീട്ടിൽന്ന അങ്ങനെ കാണാൻ കാണാ വിചാരിച്ച് പിന്നെ ചെങ്ങായിമാര് കൊറേ ആൾക്കാർ വിളിച്ചിനി ഓലെ വീട്ടേക്ക് പോരുണ്ടോ ഓല വീ ട്ടിക്ക് പൊര്ണ്ടോ ചോയിച്ചാ ട്ട് കളനെകാണണേ
ആഹ് ആഹ്
ആഹ് അപ്പൊ അയിനും പോയില്ല കാരണം നമ്മളെ വീട്ടിൽ അയിൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്
ആഹ് ആഹ്
അതൊണ്ട് പിന്നെ അങ്ങനെ പോകേണ്ടി വന്നില്ല ഇതുവരെ
ആഹ് ആഹ് പിന്നെങ്ങനെ ഫ്രണ്ട്സൊക്കെ എങ്ങനെ ഏ
ഫ്രാൻസ ഒക്കെല്ല ഇന്ന് കളില്ലേ
ആഹ് ആഹ്
ആഹ് എന്ത് രാത്രി പ പന്ത്രണ്ടരക്ക് കളിയുണ്ടല്ലോ
എനിക്ക് കാണണം എന്റെ വീട്ടിലെ പ്രൊജച്ചർണ്ട് ആഹ് പ്രൊജക്ടർ എന്ത് കാട്ടി ഇൻ്റെ അപ്പാപ്പ വേറെ ക്ലബ്ബ്ക്ക് കൊണ്ടോയ് അപ്പന്റെ അപ്പ ഉണ്ടും
അപ്പൻ എന്ത് ഒന്നൂടെ പറയോ മനസ്സിലായില്ല വ്യക്തായില്ല
അതോ എന്റെ ഫ്രണ്ട്സ് ഒരു ക്ലബ്ബ് തുടങ്ങിയനേ ഓലെ എന്റെ വീട്ടിലെ പ്രൊജക്ടർ ഒക്കെ കൊണ്ടോയ്ക്കണേ അപ്പൊ ഞാൻ ഓരോപ്പോ കളി കാണാൻ പോകണ്ടത്
ആഹ് വീട് വ്‌ ക്ലബ്ബ് പോവാണോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
വീട്ടിലുള്ള വീട്ടിൽ ഒള്ള പ്രൊജക്ടറിൽ കളിയൊക്കെ കിട്ടുവൊ
ആഹ് കിട്ടും
ആഹ്
ഇപ്രാശ്യം വേൾഡ് കപ്പ് ഏത് ടീം അടിക്കുന്നുന്നത് ഒറപ്പുല്ലേ
ഈപ്രാശ്യം എന്താ കഴിഞ്ഞ പ്രാവശ്യം ഏതാണോ തൂക്കിയത് അത് തന്നെ തൂക്കും
ആഹ് ആഹ് ആഹ്
മെസ്സിന്റെ ലാസ്റ്റ് കളിയാ മെസ്സി അടിക്കാതെ നിക്കുവോ
ആഹ് ആഹ്
ഇതു മെസ്സി തന്നെടുക്കും
അദ്യത്തേയുള്ളു
അതൊക്കെ അത്ര തന്നെ ഒള്ളൂ അല്ലാ എങ്ങനെ പോണ് പഠിപ്പൊക്കെ
പഠിപ്പൊന്നും കൊയപ്പല്ല പ്ലസ് ടു അല്ലേ ഇനി കൊറച്ച് ടാസ്ക് ഒണ്ട്
ആഹ് എന്തോ പണിക്കൊക്കെ കേറിയോ
ആഹ് ഞാൻ കാറ്ററിംഗിന്നൊക്കെ പോകും കാറ്ററിംങേ
ഓ എടക്കടക്ക് ആയിന് പോയാ മതിയലല്ലോ അല്ലേ
നീ എന്ത് പറഞ്ഞാ പോകല്
ഞാന് പ്രത്യേകിച്ച് അങ്ങനൊന്നുംല്ല എപ്പോളോലൊക്കെ വാപ്പന്റെ ഒപ്പം അങ്ങനെ പണിക്കു പോകും
ആഹ് ആഹ്
ഏഹ് അങ്ങ അങ്ങനൊക്കെ എടക്കിടക്ക് ശമ്പളല്ല വാപ്പന്റെ ഒപ്പരം കൂലി കിട്ടും എടകിടക്ക് എപ്പളേലിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ തരും
അത് മതി ഞമ്മക്ക് ജീവിച്ചാലന്ന് അതിന്ന്‌ കിട്ടും
ആഹ് നമ്മളാവശ്യങ്ങൾക്കുള്ളത് അങ്ങനെ കിട്ടും
മൊബൈൽ റീചാർജ് ചെയ്യാനൊക്കെ
ആഹ് അങ്ങനെ അത്യാവശ്യത്തിനുള്ളതെ അതാണ് വലിയ ടാസ്ക് ഈ മൊബൈല് റീചാർജ് മൊബൈല് റീചാർജ് ചെയ്യാന് ഉപ്പയൊന്നും പൈസ തരൂല കാരണം വല്യ ലാഭുള്ള പണിയല്ലല്ലൊ അത്
ആഹ് ആഹ് ഇന്ന് വേൾഡ് കപ്പ്‌ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയുമല്ലേ
ആഹ് സൗത്ത് ആഫ്രിക്കയല്ല സൗത്ത് വേറെന്തോന്നയാന് സൗത്ത് ആഫ്രിക്കയല്ലേ മെക്സിക്കോയാണ്
ആഹ്
മെക്സി സൗത്ത് ബംഗാളോ ആഹ് അത് മെക്സി ക്ക എടുക്കും സൗ സൗത്ത് ബംഗാളാ ഏതായാലും ഏതായാലും ഒരു സൗ ആഹ് സൗത്തിന്റെ എന്തോന്നാണ് സംഭവം
ഞമ്മക്ക് എന്തായാലും അർജന്റീന വേൾഡ് കപ്പ് അടിച്ചാ മതി
നമ്മുക്കതേ ഉള്ളൂ നമ്മക്ക് അതടിക്കും അത് അടിച്ചാൽ മതിയല്ല അടിച്ചും
നാട്ടിലെങ്ങനെ ഫ്ലെക്സ് ഒക്കെ വെച്ണോ?
നാട്ടിൽ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെവിടെയും ഫ്ലക്സ് ഒന്നു ഇതരെ വെച്ചില്ല ഞങ്ങളെ നാട്ടിലെ പൊതുവെ അങ്ങനെ കളിനെന്നും വല്ല പ്രോത്സാഹിപ്പിക്കൂല.
ഞങ്ങടെ ഭാഗത്തു നേരെ മറിച്ച ഫുൾ കളി സപ്പോർട്ടാ ബ്രസീൽ വേൾഡ് കപ്പ് ഇപ്പൊ വെച്ചേനി ഈഗോന്ന് പറഞ്ഞാലി പോർുഗൽ വെച്ചു അർജന്റീന വെച്ചു അങ്ങനെ അങ്ങനെ
ഉം ഇവിടങ്ങനൊന്നുല്ല ഇവിടെ ഇവിടെ നാട്ടി പൊതുവേ കളികളൊക്കെ കൊറവാ
അ ആഹ്
ഇവിടെ കളി കള് കളിക്കാനുള്ള സൗകര്യങ്ങളും കൊറവാണ് പിന്നെ. എല്ല മയണ്ടോ അവടെ
ആ മയ എട്‌ക്കെട്ക്ക് പെയ്യാറുണ്ട്.
ഏഹ് കൊള കൊള അട്ത്തെവ്ടെങ്കിലും കൊളങ്ങളൊക്കെ ഇണ്ടോ?
ആ അടുത്ത് കൊളണ്ട് മി ഇന്നലെ പോയപ്പം അഅടിപൊളി വള്ളായ്ര്ന്ന് ഇന്നലെ കുളിച്ചു. അടെ കൊളണ്ടോ ആ അവടെ കൊളണ്ടോ?
ഇവിടെ കൊ ഇവിടെ കൊളം കൊറച്ച് വിട്ട ദു ദൂരെയാണ് പക്ഷേ. ഇക്ക് നീന്താനൊന്ന് അറില്ലേനി അപ്പോം പിന്നെ മിഞ്ഞാന്ന് ചെങ്ങൈമാരെപ്പഴം പോയപ്പം. അത്യാവ്ശ്യം നല്ല ആയള്ള കൊളാ പയ് പയ്നഞ്ച് ആൾക്കാരെ ആയക്കെണ്ട് കൊളം ഏഹ് ഞങ്ങളീ നാട്ടിൽ ഈ ഈ ഭാത്തുള്ളതിൽ ഏറ്റവും വലിയ കൊളാ പാടത്തിൻ്റെ നടൂലാ.
അ ആഹ്.
അതേതായാലും ആ കൊൾത്ത്ന്ന് അത്തല മുതൽ ഇത്തലവരെ നീന്തി. കൊറേ ആട്ടും ഇങ്ങട്ടും ഇങ്ങൊട്ടും അങ്ങാട്ടൊക്കെ നീന്തി.
അനെ പഠിച്ചു
ആഹ് അങ്ങനെ നീ നീന്താൻ പഠിച്ചു പക്ഷേല്ലേ. നമ്മൾ ചാടി പൂളാരം കുത്തിയാണ്ട് പോവേ.
ആഹ്
അങ്ങനെ പോയിട്ടേ നീന്താന്ന് അറിയുള്ളൂ അല്ലാതെ നേരെ വള്ളത്ത്ക്ക് നേരെ ഇരിന്നടിച്ചാടൂലേ.
ആഹ്.
അങ്ങനെ ചാടിയാ പിന്നെ പൊന്താ ന്ച്ചല്ല പൂളാറം കുത്തിയിട്ട് ഞാൻ ഇങ്ങനാണ്ട് നീന്തി പോവും.
ഉം നീന്താ പഠിച്ച്ണത് നല്ലതാണ് ഔദ്യോഗിക ജീവിതത്തി.
ജീവിതത്തിൽ ആവ്ശ്യം വരും അതുകൊണ്ടെന്നേണ് നമ്മള് പഠിച്ച്ണ് വല്യ കൊഴപ്പല്ല കാരണം നാട്ട്ള്ള ഇവിടെ അടുത്ത ഈ പ്രദേശത്തുള്ള ഏറ്റവും വലിയ കൊള ഈത്തല മുതൽ അത്തലവരെ ഞാൻ നീന്തി.
ഏഹ്.
അങ്ങനെ ഒരു മൂന്നാലട്ടം അങ്ങനും നീന്തി ഒരു അഞ്ചാറട്ടം ഓപ്പോസിറ്റ് നീന്തി.
വവണ്ടിയൊക്കെണ്ടോ വണ്ടി?
ന്നെ. ആഹ് ആ വണ്ടിമന്നേനി പോയിന് വാപ്പക്ക് വണ്ടിണ്ട്. ഒരു ആ ഓട്ടർഷിം സ്കൂട്ടിയും ഉണ്ട് അപ്പോ.
ആ ആഹ് ഉം
പിന്നെ പാട്ത്തിന്റെ നടുലായോണ്ട് പാടത്തൊക്കെ അത്യാവ്ശ്യം വള്ളുണ്ട്. അപ്പാ ആ പാട്ത്തെ ആ ചളീന്ന്ങ്ങനെ ഫുട്ബോളും കളിച്ച് അവിടെ ഇപ്പൽന്നാര വണ്ടി പൂട്ടൊക്കെ ഉണ്ടായിനി.
അ ആഹ് ആഹ്.
ആഹ്. എത്രയോ വണ്ടികളൊക്കെണ്ടേനി സ്കൂള് വൻ വൻ മോശ വൻ മോശം പർഞ്ഞാ വൻ മോശാ.
ഏഹ്.
വെറും ബോറാടാ എന്തും പഠിക്കാനും കയ്യില്ല. ത്തു പഠിപ്പിക്കുല്ല മര്യാദയ്ക്ക്.
മരെ എല്ലാം മൊയ്ന്തോളും ഒരു ക്ലാസ്സിലാണ്.
ആഹ് അതന്നെ ചൊറ എല്ലാരും ഒപ്പരം പക്ഷെ. നാലഞ്ച് ചെങ്ങായിമാരുണ്ട് അഹ് നല്ല ചെങ്ങായിമാര് ബാക്കിയുള്ള ഒക്കെ കണക്കാ ക്ലാസ്സുള്ള എല്ലാരും കണക്കാ.
ഉം ഉം.
ഉം. ഇപ്പങ്ങനെ കാറ്ററിങ്ങിനൊക്കെ പോയി അത്യാവ്ശ്യത്തിനുള്ള സ്വന്തം ആവ്ശ്യത്തിനുള്ള ഇങ്ങനെ. ഉണ്ടാക
ആ അത്യാവശ്യത്തെ കിട്ടും ഒരു നന്നൂറ്റി അമ്പ അറുന്നൂറൊക്കെ കിട്ടും
ആഹ്
പിന്നെന്താ
ന്നാ പിന്നെന്താ പ്ര ഇന്നെന്താ പ്രത്യേകിച്ച് വേറെ ന്തോണ്ടോ
ഇല്ലല്ല ഞാൻ ഫുഡ്ഴിക്കാൻ പോട്ടെ
ആഹ് ന്നാ ശരിട്ടോ ആ
ബൈ